ഹലോ അസ്ലാംലക്കും
വാലേക്കസ്ലാം ഒക്കെ നല്ല വാർത്ത വത്താനോ എന്താ നിങ്ങളെ വർത്താനോ
എന്താ നല്ല വർത്താനം സുഖാണ് കൊഴപ്പൊന്നുല്ല
എന്താണ് ഇപ്പ അടുത്തെ കാലാവസ്ഥൊക്കെ മഴണ്ടോ അതോ ഓ ചായ പിടിച്ചോ ചായ കുടിച്ചു അങ്ങനെ ഇരിക്കായിരുന്നു
ഉം
ആഹ നിങ്ങൾ ചായ ട്ച്ചോ
ആ
കേൾക്കുന്നില്ലേ
ഇന്നലെ രാത്രിക്കെ നല്ല മഴയ ഉണ്ടായിരുന്നോ ഇന്നിപ്പോ പ്പ കൊഴപ്പൊന്ന് ല്ല
ആ ആഹ ഓക്കെ ഓക്കെ ഇവിടെ നല്ല മഴ തന്നെ ആയിരുന്നു ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരൊക്കെ നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു ഉ ഇവിടെ കുറെ മരങ്ങളൊക് ഒക്കെ വീണോ നശിച്ചക്കെ ബ്രേക്ക് ആവുന്നുണ്ട് തോന്നുന്നുല്ലേ സംസാരിക്കുന്നത്
ഉം
പിന്നെ ഉം മക്കളൊക്കെ മദ്രസയിൽ പോയോ
ഇല്ല ആഹ ഒരാള് പോയി
ആ ആആ
ഉ ഇല്ല
എന്തായിരുന്നു രാവിലെ ചായക്ക് ആ വെള്ളൊക്കെ ഉണ്ട് വെള്ളത്തിന പറവുന്നില്ല
രാവിലെ പ്പം ചത്തോ
ആ ഓ കറി എന്തായിരുന്നു
ചെറുപയറ്
ആ ആഹ ഇ ക്ക് ഇവിടെ ഓട്ടടയായിരുന്നു ഓട്ടടന്ന് തന്നെല്ലേ നിങ്ങ അവിടൊക്കെ പറയലേ
ആഹ് ഇവിടെ ഓട്ടടാന്നന്നെ പറയല്
ഓട്ടടീം പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു
ആഹ് ഉഷാറായല്ലോ
ആഹ് ചി കറി ഇന്നലത്തെ കറിയായിരുന്നു അതിലേക്ക് കൊറച്ച് തേങ്ങ അരച്ചു പാറ്ന്ന് അങ്ങനെ റെഡി ആക്കിയതാണ്
അത് മതിയല്ല
ആ ആ ഉം പിന്നെ വേനലായിട്ട് വെള്ളൊക്കെ ഇല്ലാത്ത അവസ്ഥ ഇണ്ടായിരുന്നോ
ഓ വെള്ള ഇതുവരെ കൊണ്ട് വരല്ലന്നേനു ഇപ്പോ ഇന്നലെ മുതലാണേ- വള്ളം ബ്ടെ കിട്ടല് തൊടങ്ങിയത്
ഉം അതെയോ
ആഹ
അശ്ശോ
നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലേ വെള്ളത്തിന്
ട്ടില്ല വേനലായാലും കെണറ്റില് വെള്ളം ഉണ്ടാവാറുണ്ട് പിന്നെ ജലനിധിന്റെ വെള്ളം അതും കിട്ടാറുണ്ട്
ആ അവിടെ പഞ്ചായത്ത് വെള്ളം വര്ലാല്ലെ
ആഹ് ഏഹ് എല്ലാ ഏർ കൊറയയോ വെള്ളം തീർന്നിട്ട്. കുറഞ്ഞിട്ട് ആ ആ ഇനിയിപ്പോ ഇനി എങ്ങനെ മഴ ഉണ്ടാവന്ന് വിചാരിച്ച
ആഹ് ഇപ്പൊ എടക്കും തലയ്ക്കുമൊക്കെ ഇങ്ങനെ മഴപെയ്തതു കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒക്കെ. വെള്ളം ഉണ്ടാവല് തുടങ്ങിയേക്കണം.
വേണോ
ഉം പിന്നെ വേറെന്തൊക്കെയാ ഇങ്ങൾക്ക്.
എനിക്ക് ഇവിടെ ഒരു ചെറിയ കുട്ടി ട്ട്യാണ് ഉള്ളത് ആഹ് ഒന്നര വയസായിട്ടുള്ളൂ.
സരി മോളേ ഓള് ഉറക്കു.
ഉറങ്ങായിരിക്കൂലേ
ആഹ് ഓക്കു പനിയാണ്, മോള് ഇങ്ങനെ ഉറക്കി കൊടുക്കാ.
ആഹ് ആഹ്. ഇത് ഇപ്പൊ മഴ കൊണ്ടീനോ പനിക്കാന്.
ആ ചെറുതായിട്ട്
ആഹ് അതു കൊണ്ടായിരിക്കും ഉം ആഹ് ആഹ് കൊണ്ടാ കുറച്ച് ചൂടന് ആശ്വാസം. ഇപ്പൊ കിട്ടു വിചാരി ഞമ്മള് മഴ കൊള്ളിപ്പിക്കും ചെയ്യും ഉം
ഇതുവല്ലേ ഇവള് അല്ലെ ഇങ്ങ് കൊറവായത്.
ഭക്ഷണൊക്കെ കഴിക്കോ.
അല്ലേ ഒന്നും കഴിക്കൂല്ല, വെറുമൊരു ബിസ്ക്കറ്റ് മാത്രം ഉം.
ഇവിടെ അതുപോലെ തന്നെ ഭയങ്കര മടിയാ ഭക്ഷണം കഴിക്കാാന് ഞാൻ എന്നിട്ട് കഞ്ഞി ഉണ്ടാക്കി ക്കണ്ട് പുടിച്ച വെച്ച് കൊടുക്കൽ.
ആഹ് ഇവിടെയൊന്ന്. ഒന്നും കഴിക്കൂല ഒരു ബിസ്കറ്റ് അല്ലെങ്കിൽ മുട്ടായി
ഉം ബിസ്കിറ്റ് അത്ര നല്ലതു. അതൊന്നല്ല
ആഹ്
കഴിക്കാന് ഇപ്പൊ എന്താലേ ചെയ്യുന്നേ.
എന്താ ചെയ്യാ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ട്താവട്ടെന്ന് വിചാരിക്കൂ
തേഅതേ പിന്നെ വീട്ടില് കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ
വീട്ടില് ആ വാഴ കൃഷി പൂള
ആ ആ ആഹ ആ പിന്നെ ഇങ്ങനെ പച്ചക്കറികളൊന്നും കൃഷി ചെയ്യാറില്ലേ
ഇല്ല
ഇല്ലല്ലേ എന്റെ വീട്ടിൽ ഇവിടെ ഇപ്പൊ ഉമ്മശി ഉം ഇപ്പൊ മഴ പെയ്തത് കൊണ്ട് മറ്റേ മഞ്ഞള് മറ്റേ ചേന അങ്ങനെ ഇറ്റതൊക്കെപ്പൊ കുഴിച്ചിട്ടു പിന്നെ ആ ഒ വീട്ടില് ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് റംബുട്ടാന് ചാമ്പക്ക അങ്ങനെ ആ ക്കു അങ്ങനത്തെതൊക്കെണ്ട് നിങ്ങള വീട്ടിൽ അങ്ങനത്തെക്കെ ഉണ്ടോ
ഇല്ല ഒക്കെ വീട്പ്പോ പുതുതായിട്ട് പണിയതൊണ്ടേ
ആ ആ ആ ആഹ് ഇനി വെച്ച്ണ്ടായി ആ ആ് ആ് വെച്ച് ഇട്ടാലും നല്ല രസമാണ് ഇങ്ങനെ നമ്മള വീ വീട്ടിലു ഉണ്ടായ കായകൾ പഴങ്ങളൊക്കെ കഴിക്കുമ്പോ ഒരു സന്തോഷാണല്ലോ
ആ വാഴപ്പഴുണ്ട് അതിങ്ങനെ ഇടക്കും തിലക്കൊക്കെ കഴിക്കും പിന്നെ ചേന ചേമ്പാ അതൊക്ക കണ്ട്ട്ടോ
ആ ആ ആ ആ പിന്നെ പെരുന്നാളൊക്കെ ആവാറായില്ലേ വസ്ത്രങ്ങളൊക്കെ എടുത്തോ പുതിയ വസ് വസ്ത്രങ്ങളൊക്കെ എടുത്തോ
ഇല്ല എടുക്കണം സ്കൂൾ തോറ ക്കാറായി സ്കൂക്കുള്ള സാധനങ്ങൾ വാങ്ങണം രണ്ടിനും കൂട് ഒരുമിച്ച് അങ്ങടി ൻക്ക് പോകാ വി വിചാരിച്ചിട്ടാ
ആഹ് ആഹ് അങ്ങനെ മതിയല്ലോ രണ്ടും ഒരുമിച്ചന്നെയണല്ലോ ഈ മാസം ലാസ്റ്റ് റ്റാണല്ലോ പെര്ന്നാൾ വരുന്നത്
ആഹ
ഉം ഉം ഇവിടെ ൻക്ക് സ്കൂളിൽ പോണ കുട്ടികളൊന്നും ഇല്ല ഞാന് പഠിക്കായിരുന്നു അപ്പൊ ഇനി ൻക്ക് അഡ്മിഷൻ കിട്ടീട്ട് വേണം ബി എഡ് നൊക്കെ അഡ്മിഷൻ കിട്ടിട്ട് വേണം
നിരി
പിന്നെ എന്താ പെരുന്നാളിന് ഉണ്ടാക്കാന് വിചാരിക്കുന്നത് ഭക്ഷണം
ബിരിയാണി
ബിരിയാണിയോ വീട്ടിൽന്നെണ്ടാക്കല ആ് ആ് വീട്ടിൽന്നെണ്ട് ആ ആ പിന്നെ ഗസ്റ്റ് വരുന്നവർക്ക് ഞങ്ങൾ അധികം പുറത്തൊന്ന് വാങ്ങലാണ് ഭക്ഷണ ആ പിന്നെ എന്തെലും പായസോ ഫ്രൂട്ട്സലാഡോ അങ്ങനത്തെതൊക്കെ വീട്ടിലുണ്ടാക്കും ചെർത്കൾ ഒക്കെ ബിരിയാണി അല്ലെ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ റൈസ് ഐറ്റംസും ചിക്കനും ഒക്കെ ങ്ങൾ പൊറത്തന്ന് കുക്ക് ചെയ്തത് വാങ്ങല
ആ ഞങ്ങൾ ഇതുവരായിട്ട് അങ്ങനെ പൊറത്തുന്ന് ഭക്ഷണം വാങ്ങിട്ട് ല്ല ഞങ്ങൾ വീട്ടിൽ ഇണ്ടാക്കലന്നേണ്
ആഹ് ഞങ്ങൾപ്പോ രണ്ട് മൂന്ന് കൊല്ലായിട്ടേ അങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ടുള്ളു പിന്നെ ഞങ്ങളവിടെ ന ഇവിടെ നാട്ടില് വലിയ പെരുന്നാളൊക്കെ ആകുമ്പോ നാട്ടിലുള്ള എല്ലാ ഹിന്ദൂസിനെയും വിളിച്ച് നാട്ടത്തെ കുറച്ച് മുസ്ലിംസൊക്കെ കൂടി ഓൽക്കൊരു പെരുന്നാൾ വിഭവമായിട്ട് ങ്ങൾ അങ്ങനെ ഏ ചെയ്ത് കൊടുക്കാറുണ്ട് നാട്ടിലുള്ള എല്ലാ ഹിന്ദുസിനും വിളിച്ചാണ്ട് ഒരു വീട്ടിൽ വെച്ച് ഒരു വല്യയൊരു വീട്ടിൽ വെച്ച പക്ഷെ അധികം ഞങ്ങളെ വീട്ടന്നെയാണ് ചെയ്യാറ് മുറ്റത്ത് പന്തലൊക്കെ കിട്ടി ആ ആഹ അല്ലാത എല്ലാരോടയും കൂടിയണ്ടാണ് ചെയ്യാറ് നമ്മള എറ്റയക്കല്ല ആ് ആ നാട്ടിലുള്ള കുറച്ച് ച്ച് മുസ്ലിംസ് എല്ലാരുംകൂടി കൂടിയാണ്ട് അങ്ങനെ ചെയ്യാറാണ് എല്ലാരും വിളിച്ചുവരുത്തി വീട്ടന്ന് ഭക്ഷണം കൊടുക്കും
ഉ അപ്പ അത് എ ബുദ്ധിമുട്ട് ഒറ്റക്കാര ഒറ്റക്കാവുമ്പളേ
ആഹ ഒറ്റക്കാവുമ്പോ അത് കഴൂല്ല ആഹ് ആഹ് ഉണ്ടാക്കാറല്ല അപ്പൊ അങ്ങ് പൊറത്തുന്ന് വാങ്ങലന്നെയാണ് ങ്ങ പിന്നെ ഏ എന്ത് ബിരിയാണി ണ്ടാക്കല്
ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ച്ക്കാണ്ട് ബിരിയാണി വെക്കും നിങ്ങൾക്ക് ഡ്രെസ്സ് ഒക്കെ എടുത്തോ പെരുന്നാ ക്ക്
ഇല്ല എടുത്തിട്ടില്ല കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാ വിചാരിച്ചു
ആഹ്
ആഹ് ആ ദിവസം ആവുന്നല്ലേ ഉള്ളൂ മോൾക്ക് എടുത്ത് വെച്ച്ട്ടോ എനിക്കാണ് എടുക്കാനുള്ളത് പ്പ ആദ്യെ എടുത്തു വെച്ചു പിന്നെ വേഗം പോയി എട് ക്കണം കഴിഞ്ഞ പെരുന്നാളിനന്നെ അങ്ങനെ എടുക്കാൻ വൈകി ലാസ്റ്റ് പോയി നല്ല ഡ്രസ്സൊന്നും കിട്ടിയില്ല ഈ പ്രാവശ്യം നേരത്തെ പോയി ട്ക്കണം വിചാരി- ക്കെ ണ്ട്
ന്നൊ ന്ന്പ്പോ ഒൻപതാംതിയൊക്കെ ആയ ഇപ്പൊ പത്ത് - പന്ത്രണ്ട് ദിവസൊക്കെ തന്നെ ല്ലെ ഒള്ളു പെരുന്നാക്ക്
ആഹ് ആഹ് ഇനി വേൻ പോയി എടുക്കണ നളെ മറ്റന്നാളൊക്കെ ആയിട്ട്
ആ ആഹ്
മ് പിന്നെ -?
ഉം നിങ്ങളെ ആ രണ്ട് തെങ്ങുണ്ട്
ആ വീട്ടിലൊക്കെവശ്യമുള്ള
ആ വീട്ടില് ആ അയിമന്ന് കിട്ടും ഇങ്ങക്ക് അവിടെ തെങ്ങോ കവങ്ങോ ഒക്കെ ണ്ടോ
ഓ ഞങ്ങൾക്ക് ഇവിടെ തെങ്ങും കവുങ്ങും ഒക്കെ കൊറേണ്ട് വീട്ടിലൊക്ക് ആവശ്യമുള്ള തേങ്ങയും കിട്ടും ബാക്കി ബക്കി ഞങ്ങള് കൊറച്ചൊക്കെ വിൽക്കാറുമുണ്ട്
ഓ നമ്മക്ക് വിക്കാനൊന്നും കിട്ടല്ലട്ടോ നമ്മള ആവശ്യത്തിന് കിട്ടും
ആഹ ആ് ആ വെളിച്ചെണ്ണ ആട്ടാനുള്ളതൊക്കെ കിട്ടോ ഇല്ലല്ലെ യ് വിളിച്ചെണ്ണ പുറത്തൊന്ന് വാങ്ങലാവുല്ലേ
ആഹ്
ഉം ഞങ്ങള് ഇവിടെ വീട്ടില് വെളിച്ചെണ്ണ ആട്ടിയെടുക്കാറാണ് പതിവ്-
ആഹ് അത് നല്ല വെളിച്ചെണ്ണായിരിക്കും.
ആ അതെ ആ ഏ ആ ശരിയാണ് ഇപ്പ എല്ലാരും മരൊക്കെ മുറിച്ച് അഴിവാക്കുന്നുന്നത് കൊണ്ട് ഉ
എന്നാ ശരിട്ടോ
ആ ആ ഓക്കേ എന്നാ ശരി